ആ ഹലോ കേക്കുന്നില്ലേ
ആഹ് കേക്കുന്നുണ്ട് വേറെന്തൊക്കെയാ എന്നിട്ട്
ക്കയാ സുഖം ഫുഡ് ഒക്കെ കഴിച്ചിങ്ങനെ കെടക് ക്കാണ്
ആഹ് ഫ്രീ ആയിട്ട് കിടക്കാണ്ല്ലേ
ആ ഫ്രീയായിട്ട് ഉച്ച നേരത്തെല്ലേ ഇനി കുട്ടികൾ വന്നാ പിന്നെ ചായ കടിയാന്ന്
ആഹ് അതന്നെ എന്തെലും ഉണ്ടാക്കുവോ ഇന്ന്പ്പോ നീ ഒന്നിനും കയ്യൂല്ല ല്ലേ
ആഹ് ഇന്നെനി ഒന്നിനും കയ്യൂല
ഉം സാധാരണ ഉണ്ടാക്കലുണ്ടോ മക്കൾ വരുമ്പോഴേക്ക്
ആ ഓല് വരുമ്പോത്തിന് എന്തെങ്കിലൊക്കെ നെയ്യപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക് ക്കെ ഇണ്ടാക്
ആഹ് നെയ്യപ്പൊക്കെ ഇഷ്ടാവൂലേ
ആ നെയ്യപ്പൊക്കെ ഇഷ്ടാ അവർക്ക് കടി എന്തെങ്കിലുമൊക്കെ വേണം
ഉം ഉം ഇന്റെ മക്കൾക്ക് ശർക്കര ഇട് ട്ട കടികളൊന്നും പറ്റൂല ന്നെ മധുരമുള്ളതൊന്നും ഉം എരിവുള്ള ഐറ്റംസ് ഒക്കെ ഏ പറ്റൂള്ളൂ
ആ ഇവിടെന്റെ ചെറുതിന് അങ്ങനെ ട്ടോ ഓന് മധു
ആ ആ ആ അങ്ങനെ അധികം എരിവ് പറ്റുല്ലി പറ്റൂല്ല പക്ഷെ ഈ ശർക്കര ഇട്ട വിഭവങ്ങളൊന്നും അധികം കൂട്ടൂല പായസം അങ്ങനെത്തെ ഒന്നും
ആ ഓന മതിയതില്ലേ നമ്മള് പൊക്കവട
ഉം ഉം അതൊക്കെ തന്നെ പറ്റുള്ളൂ ആ ആ കടലറ്റ് ഒക്കെ പറ്റുള്ളൂ ഉം ഇന്നലെ ഞാൻ എന്നിട്ട് ആ മറ്റേ ത്തെ ലോങ് ലോങ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടല്ലോ
ആ
ഇതുണ്ടാക്കി യൂട്യൂബിൽ കണ്ടിട്ടുണ്ടോ ഞാൻ അങ്ങനെ യു യൂട്യൂബില് കണ്ടിട്ടുണ്ടാക്കിയിരുന്നു അതായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം ആണ് ഇന്നലെ ഉണ്ടാക്കിയത് രസാണത് ഏ കച്ചപ്പിലും കൂട്ടി കഴിക്കാൻ രസാ
ആ അങ്ങനെ ഉണ്ടാക്കലേ എനിക്കറയില്ല
ആ അത് മ മറ്റേ നമ്മുടെ ഉം ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ട്ട് ഒടച്ചിട്ട് അതിക്ക് ഒറിക്കാൻ ന്നോയും പിന്നെ ചിക്കൻ മസാലയും നമ്മുടെ ഉം കറിവേപ്പ് വേപ്പിലയും മല്ലി ചപ്പും ഒക്കെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ടിട്ട് പൂട്ടിട്ട് പിന്നെ എന്താ കോൺഫ്ലവർ ഓടാണ് അതൊന്ന് ഉരു ഒട്ടി എടുക്കാൻ വേണ്ടിയിട്ട് പാകത്തിന് ഉരുട്ടി എടു മാവിനെ പോലെ എന്നിട്ട് അത് ഒരു കവറിലോ വട്ടർ പേപ്പറിലോ ഒക്കെ വെച്ചിട്ട് പരത്തിെടുക്കുക എങ്ങനെ തിാക്കിയിട്ട് പരത്തി എടുത്തിട്ട് ഫ്രീസറിൽ വെക്കുക എന്നിട്ട് പിന്നെ ഒന്ന് ഫ്രീസ ആയി കഴിഞ്ഞതിനന് ശേഷം ഒരു പതിനഞ്ച്നിറ്റൊക്കെ മതി ഫ്രീസ് ആവാന് എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഫ്രൈ പൻ ഉണ്ടല്ലോ അതില് ഇട്ടിട്ട് അതില് അതിലല്ലേ ഇപ്പ അത് കൊള്ളുള്ളൂ അപ്പൊ അതില്ല എണ്ണ വർന്നട്ട് അതി ഇട്ടട്ട്
ആ ആ അയ്ക്ക് പറ്റിയ സോസ് കൂട്ടി തിന്ന നല്ല രസാവു
അതെ അതെ ആ സോസ് കൂട്ടി തിന്നണം ഇഹ് ഇഹ് തക്കാളി സോസ്
ആഹ മയത്തൊക്കെ നല്ല രസാണ് ആ അങ്ങനത്തെതും പാൽച്ചായും
ആഹ് പാൽ ചായ ഞങ്ങ ഇന്നല്ലെ ജ്യൂസാണ് ഉണ്ടാക്കിയത് റോബർസ്റ്റ് വാഴ ബൂസ്റ്റ കട്ടട്ട്
ആഹ ആഹ്
ഇന്നലെ മഴയല്ലേ ഇരുന്നല്ലോ ചൂടല്ലായിരുന്നോ ഭയങ്കര ചൂടായിരുന്നു ഇന്നല്ലെ ആഹ ഇന്നലെ ഞാന അതൊക്കെ ഉണ്ടാക്കിയപ്പോ വിയർ വിളിക്കുകയായിരുന്നു ഭയങ്കര ചൂടുണ്ടായിരുന്നു ഇന്നലെ
ആ ഇന്നലെ ഭയങ്കര ചൂടായിരുന്നു ഇന്നേന മാി എല്ലാം ഇടീമ്മയക്കി രാവിലെ ഒന്നെ
ഏഹ ഇവിടെ അങ്ങനെ ഇടിയൊന്നും ഉണ്ടായിട്ടില്ല മഴ ഉണ്ടായിരുന്നോ
നല്ല ഇടിയ
ആഹ
കുട്ടികള് മാഡ്രസ്സ് ക്ക് ആറു മണിക്ക് പോവാണ്ട് ന്നട്ട് ഓളെ കൊണ്ടൊക്കുമ്പോ പേടി ച് കൊണ്ടോയ്ക്ക എന്ധോരു നെൽത്തറങ്ങി പൊട്ടാ
ആഹ ആ കൊണ്ടയാക്കലാണോ അങ്ങനെ ഇടിയയതൊണ്ട് കൊണ്ടാക്കിയതാ
അല്ല ഓളു സുബ്ഹിക്കയോണ്ട് ആറണിക്ക അ പെൺകുട്ടികളല്ലേ ക്കൂടെക്കെ പോക
ആഹ പേടിയല്ലേ ആഹ ഇന്റെ മോനും ആറ് മണിക്ക് ഇതുണ്ട് മദ് മദ്രസണ്ട് ഓനും ഒറ്റക്ക് പോവും
അത് പിന്നെ പെൺകുട്ടികളാവുമ്പളെ എട്ടാം ക്ലാസ്സിലൊക്കെല്ലേ അപ്പൊ എട്ടിലെനി അപ്പൊ നമ്മക്ക് പേടിയാണ് പറഞ്ഞേക്ക
ആ ആ ഇപ്പൊ പിന്നെ കൊറെക്കെ നേരം വെളുക്കുന്നുണ്ടല്ലോ ആ ടൈമില് ചെല ടൈമില് ആ നല്ല ഇരി രിട്ടായിരിക്കും അപ്പളാണ് പേടി മക്കള പറഞ്ഞയാക്കാൻ ഈ ടൈമിലാണെങ്കിൽ നല്ലോണം നായകൾ ഉണ്ടാവും അവിടെണ്ടോ നായ്ക്കളുണ്ടാവും ഉം
അള്ളാ നായിക്ക ക്കളെ ശല്യം തന്നെ ഉള്ളൂ നയിക്കളിങ്ങട്ട് ഇവിടെ ക്കെ കുപ്പി വെക്കല
ആഹ എന്നിട്ട് മാറ്റണ്ടോ കുപ്പി വെച്ചിട്ട് ഞാൻ കുപ്പി വെച്ചിട്ട് എനിക്ക് മാറ്റന്ന് തോന്നില്ല ആഹ ഓലിക്ക കണ്ട് ഓലിക്കിപ്പതു മന സിലായി
ആ ഓരുപ്പ ഇതേപോലെ കുപ്പിയൊക്കെ തള്ളിയിട്ട് അത്ക്ക് രാവിലെ രാവിലെ ഫുള്ള്
ഉം അതെ എനിക്ക് ഭയങ്കര ദേഷ്യയാണത്
ആ പിന്നെയാണെങ്കില് നായെന്റെ
ആ ആ എന്നെ നല്ലോണ്ണം കഴിക്കണ്ടേ ഏഴ് പ്രാവശ്യം കഴിക്കണ്ടേ അത് വിചാരിച്ചിട്ട് ഭയക്ക ഭയങ്കര ശല്യാണ് ഞാൻ ഓലെ കാണ്പോ ഓടി ഓ
ആ
ആരെ കാണണ തന്നെ എന്തോ ഒരു ഭയങ്കര ഇടങ്ങാറാണ്
അതാണെങ്കി കുറേ ണ്ണം ഉണ്ടവു
ആകൊറെ എണ്ണം ഉണ്ടാവേ
ആ ഒന്നിപ്പോ നാളിടെ വെറുക്കും തട്ടീൻ അവിടെ അടുത്ത പെരയില് ചത്ത് കിടക്കുന്നു
ആ ഔ
എന്നിട്ട് ആരോ വിശം കൊടുത്തതാണോ അല്ലെങ്കിൽ അപ്പ തൊരപ്പൻ
ആ ആ ആ
ണത് ഇങ്ങനെ ചത്ത് കടന്നിട്ട് അയാൾക്കാണെങ്കിൽ ആ വീടുത്തെ അയാൾക്കാണെക്കി സുഖവില്ല യാക്ക് കുഴിച്ചിടാനൊന്നും കഴിയൂലങ്ങട്ട് അങ്ങനെ മ പക്ഷേ ആ ഈ നായ്ക്കൾ വളർത്തണപോലുണ്ട് അപ്പറത്തെ വീട്ട് വോ ലോ ലോ ല് പോയി പറഞ്ഞിങ്ങ ങ്ങളനായ് ഇവിടെതിന്റെ ചോട്ട് ചത്ത്ങ്ങാണ്ട് ഓര് കുഴിച്ചിടാനൊന്നും വന്നില്ല കേട്ടോ ഈയാക്കാണി കൈക്കോട്ടത്താനൊന്നും വയ്യ
ആ
ആളാണ് അങ്ങനെആയോണ്ട് അയാള് പോയി രണ്ടെട്ടം പോയി പറഞ്ഞയാള് പെണ്ണ്ങ്ങള് എടുക്ക ങ്ങ പിന്നെ ഇവിടെ കടയിൽ പോയോ ണ്ട് അവിടുന്ന് ആൾക്കാരെ വിളിച്ചിടന്നാണ്ട് ഓല് പി വാസന വരാൻ
ആ അതാണേ കഴിഞ്ഞ പ്രാവശ്യം ഇവിടേം ഉണ്ടായിരുന്നു അങ്ങനെ എന്നിട്ട് മണത്തി ട്ട് ഭയങ്കര മണം വന്നിട്ടേ തെരഞ്ഞു നോക്കിയപ്പോൾ ആണ് ക അത്
ആ തന്നെയാന്നെ
ഒക്കെ വന്നിട്ട് ആകെ വൃ ത്തിയേടായിന്ന്
ആഹ ഭയങ്കര മണാണ്
ആ ആ
അയിറ്റ അതേപോലെ ആയിറ്റങ്ക്ക് പൊറത്തുന്നാണ് ഈ കുട്ടികളൊക്കെ കുളിച്ചാലൊക്കെന്നട്ട് അയ്റ്റെക്ക് തിരുമ്പാനും കു കുൾച്ചാനൊന്നും കൈയിണില്ലാറിണ്ട് ഇങ്ങട്ട് പിന്നെ ഞാൻ കൊർച്ച് പെനോയിലും ഇന്തൊക്കെ കൊണ്ടൊടുത്താണ്ട് കൊർച്ച എടക്കെ തളിച്ചാ അങ്ങനൊക്കെ തൾച്ചാണ്ടൊക്കെ പിന്നേ ഓല് റെഡി ആക്കിയത് കൊ മണ്ണ് ച്ച് കോരി കൊണ്ടേയിട്ട്
ആഹ
ക്കതായത് ആഹ കുഴിച്ചിട്ടിട്ട് ഒരുമാസ എല അനെയ ചീഞ്ഞ് ഇങ്ങനെ നിക്കല്ലേ അപ്പ ഇങ്ങനെ മണേ അതാണെങ്കി വല്ലാ സ്ഥലുല്ല കൊർച് നാല് സെന്റ് സ്ഥലൊക്കെ ഉള്ളൂ അപ്പൊ എല്ലാ ത ങ്ങെട്ട്
ഉം
ഒട്ടും അല്ല
ഉം ഉം ഉം
ആ നാല് സെന്റില് പെരിം ആ സ്ഥലല്ലേ പിന്നൊ ബാക്കി
ആ അപ്പൊ പിന്നെ ആ നല്ല സ്മെല് ഉണ്ടാവൂലേ
നല്ല സ്മെല്ലാണ് പിന്നെ ങ്ങളവ്ടെ കുയിച്ചിടാൻ ഇസ്ട്ടം പോലെണ്ട് ട്ടൊ ഞങ്ങൾക്കവിടെ തർക്കക്കുന്ന് ന്ന് പറഞ്ഞാണ്ട് ആ അങ്ങനെ ഒരു വലിയൊരു കുന്നുണ്ട് ആ കുന്നിലൊക്കെ ആ കുന്നിലൊക്കെ കൊണ്ടോയി കുയി ച്ചിടൊക്കെ ചെയ്യുക
ആഹ
ആ പിന്നേർഞ്ഞാല് അവിടെ അങ്ങനെ എല്ലാരും കാറ്റൊള്ളാനൊക്കെ കേറല്ണ്ട് പല
ആ അങ്ങനെ രസയുള്ള സ്ഥലയിരിക്കൂല്ലേ വൈബുള്ള സ്ഥലയാണപ്പോ ആ ആ
വോട്ട് എടുപ്പ് എടുക്കാനൊക്കെ വരണ്ടുണ്ട് ആ അങ്ങനത്തെ സ്ഥലാണ് ആ നമ്മള് ഇങ്ങനെ തിരിഞ്ഞി ഫോട്ടോ എടുത്ത എടുത്താൽ മലവരയിൽ കാണാം ഇങ്ങനെ ഫുൾ ഉള്ളിൽലോട്ടാണ് ആഹ അതാണ് ഇങ്ങനെ അ ആളോ ഉടമിയൊക്കെ ഉണ്ട് ഇങ്ങനെ വരവ് എല്ലാം ഇണ്ട് ഓലും പക്ഷെ ഓൽ അറിയും ഓലത്തണ് അറിയ വേറെ ആൾ അറിയാ ആ ഇത്ബടെ ഉമ്മയൊക്കെ പറയും അഅ് പണ്ടക്കും പണ്ടേങ്ങനെ കെട
ആ ആ
ആ ഈ മിച്ച ഭൂമിയായിട്ട് ഇങ്ങനെ ഇങ്ങനെ നിക്കണ അങ്ങനെ നിക്ക്ണ ഭൂമിയാണ്
ആ ആ
കൊർച്ച് അപ്പർത്ത്ക്ക് തെങ്ങ് ഒക്കെ ഇണ്ട് അയില് തെങ്ങ്ന്ന് തേങ്ങയൊക്കെ ആ വേണ്ടിയോലൊക്കെ വലിച്ച് കൊണ്ടോവല്ണ്ട് ട്ടോ ഞങ്ങളൊന്നും വലിച്ചലില്ല
ആ ആ ആ
ആ അ അയിന് ആ ആ തെങ്ങ്ള്ളയ്ന് പക്ഷേ അ തെങ്ങ് ഇള്ള ഏരിയത്തെ ഒരാള്ണ്ട് അയാള് കൊറെ മുന്നേ മരിച്ചു പോയ ആളാണ് അപ്പോ അയാൾ ഇതാരും വലിച്ചാനും നോക്കാനൊന്നും ആരും വരില്ല പക്ഷെ ഇവിടുള്ള ചെക്കന്മാരൊക്കെ പോയാണ്ട്
ആ
വലിച്ചാണ്ട് ഓൽക്ക് പിന്നെന്തേ ആവശ്യത്തിനൊക്കെ വിക്കല്ണ്ട്
ഉം ഉം
അങ്ങനേക്കെ ആക്കല്ണ്ട്
ആഹ്
ഞാ അയ്മെ പോയാണ്ട് ഈ കല്യാണൊക്കെ ഇണ്ടാവുമ്പോ ഈ കല്യാണത്ത്ങ്ങല് കണ്ട്ലേ ഇങ്ങള് പൂവ് തെങ്ങിൻപൂക്കിലൊക്കെ
ആ ആ ആ അത്‌
ആ അങ്ങന ആ അയിനൊക്കെ വാ വെട്ടാനൊക്കെ
ആ ആ
പിന്നെ ഇതേപോലെ ആ കുന്നുമ്മക്ക് ഇതേപോലെന്നെ ചായൊക്കെ കൊണ്ടുണ്ടാക്കിയാണ് കൊറെ ആൾക്കാര് പോവല്
അയിനൊക്കെ പറ്റിയ സ്ഥലാണ് ലേ
ആണ് ചായയും കടിയൊക്കെ ഉണ്ടാക്കിയാണ്ട് കൊറെ ആൾക്കാര് പോയാല് നമ്മക്ക് ആ ആ പാറേ പാറേണ് ആ നെരന്നൊരു പാറേ ഒന്നും അല്ല കേറുമ്പോ കൊച്ചേരങ്ങനൊരു കുന്ന്
ആഹ് ആഹ്
മ്മള് ആ നമ്മള് വീടിന്റെയ്ലാരെ കുറച്ച്കൂടി ഒര് ഇങ്ങനെ കുന്നേക്കാ കൊറച്ച് ഒരു വല്ല്യ മലിയല്ല, ഒരു കുന്നാണ്. ആഹ്
എന്താ കാട്ടുജീവികളൊക്കെ ഉണ്ടോ? ഇങ്ങനെ മയില് അങ്ങനെ
ആ ആ മയില് വരുന്നുണ്ട് മയില് അതിബു സൗഡിയം കേക്കലുണ്ട്. ആ ഒരു മറ്റേ മൈന ഈ പെൺമൈനെ പെണ്ണോ? ആണോ? ഏതൊരു പീലി വിടർത്തി. ഇത് വിടർത്താത്ത മൈന
ആ പെണ്ണായിരിക്കും, പിലീ ഇല്ലാത്തത് പെണ്ണ് മൈലാണ് പീലിയുള്ളത് ആണാണ്. ഇവിടതിൽ ണ്ട് ഇഷ്ടം പോലെ ഹഹഹ മൈലാള്
ആ ഓരിങ്ങനെ ഈ നമ്മള് കൊണ്ടോയിട്ട് ചോറൊക്കെ തിന്നാനൊക്കെ അങ്ങനെ
ആഹ് വരൂല്ലേ. ഇവിടെ അതേപോലെ തന്നെ. അവര് നമ്മളെ കണ്ടാ, അങ്ങനെ വരുവൊന്നുമില്ല കാണാതെ ഇത് നമ്മളിപ്പോ ഈ ഉച്ചന്റെ ടൈമിലൊക്കെ വീട്ടിലിരിക്കാൻ ഉള്ളിലാണെങ്കിൽ ഇങ്ങനെ പുറത്തുകൂടെ
ആഹ് അങ്ങനെ തന്നെ. ആ ഞമ്മളെ കണ്ട ഒരു നക്കൂല ആഹ് ആഹ്
ആഹ്
ഈ ആണുങ്ങളെ കാണണവല്ലേ, അതാ നല്ല രസം
ആഹ് അത് നല്ല രസമാണ്. കണ്ടിട്ടില്ലല്ലേ അവിടെ ഇണ്ടാവലുണ്ട്, കാണാറുണ്ട് ഇടക്കിടക്ക്
ഏതില് അങ്ങനെ ആ പെണ്ണ വരില്ലേ? രണ്ട് മൂന്ന് പെണ്ണുങ്ങളുണ്ട് അച്ചതാ ആണുങ്ങളുണ്ടാവും. എവിടെങ്കിലൊ കേൾക്കാരോ എന്നായിക്കോട്ടെ പിന്നെന്താ? ആഹ്